ഹലോ
ആഹ് കേക്കാണ്ട് ട്ടോ
ആഹ് കേക്കാണ്ടില്ലെ നേരത്തേക്ക് കേൾക്കായിര്ന്നു ട്ടോ
അതെ ആഹ് എന്താണാവോ ഇൻക്ക് കിട്ടില്ല
അതെ എടക്കൊക്കെ അങ്ങനെ ഇണ്ടാവും എടക്ക് ഒന്നും കേൾക്കാ ണ്ടാവും രണ്ടു പേർക്കും ഇങ്ങനത്തെ
ആഹ് നെറ്റ് ഇഷ്യൂ ഒക്കെ ആകും ചെലപ്പോ
അതന്നെ
ഉം ഉം ഉം
വേറെന്താ ആഹ് ഉറങ്ങിയെ അവന് ഉറങ്ങാൻ മടിയ അവന് എന്താ വച്ചാല് കളി കളി എന്നുള്ളൊരിതായിട്ടേ ഉറങ്ങാൻ മടിയ ഉപ്പ വന്നിട്ട്
ആഹ്
ഉറക്കം വന്ന് വല്ലാണ്ട് ഉറക്കം വന്നപ്പോ ഇന്ന് ഉറങ്ങി
ഒറങ്ങി ഉം ക്ഷീണം വന്നിണ്ടാവും
സത്യം കളിച്ച് ക്ഷീണിച്ച്
ഉം ഒറ്റക്കെന്നൊള്ളൂ വേറെ കളിക്കാൻ വേറെ ആരും ഇല്ലല്ലോ
ഇല്ല വേറെ ആരും ഇല്ല അമ്മ ഇണ്ടാവും അവന്റെ കൂടെ ഇങ്ങനെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തിട്ട് നമ്മള് ഇങ്ങനെ അവന് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കളി ക്കാൻ വലിയ അറിയില്ലേ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒക്കേ ഇങ്ങനെ കൂടെ ഇരു ന്നിട്ട് കാണിച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യണം
ആഹ് ആഹ് അല്ലാണ്ട് ചേട്ടന്റെ അനിയന്റെ അങ്ങനെ മക്കളൊന്നും ഇല്ലാല്ലേ
ഏയ് ഇല്ല ഏട്ടാൻ ഇവിടെ ഒരു മോനാണ്
ആഹ് ആഹ്
പിന്നെ ഒരു ചേച്ചിയ്ണ്ട് അച്ഛണ്ട് അച്ഛനും ഉണ്ട് അമ്മയ്ണ്ട്
ആഹ് ആഹ്
പിന്നെ ഒരു ചേച്ചിയാണുള്ളത് ഏട്ടന് അപ്പൊ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയി ചേച്ചിയുടെ മക്കളൊക്കെ ഹ വലിയ മക്കള അവരൊക്കെ ഡിഗ്രി ഒരാൾ ഡിഗ്രി കഴിഞ്ഞു ഒരാൾ ഡിഗ്രിയില് തേർഡ് ഇയർ ഒരാൾ ഡിഗ്രി തേർഡ് ഇയർ ഒരാൾ ഡിഗ്രി കഴിഞ്ഞു
ആഹ് ആഹ് ആഹ് അപ്പൊ കളിക്കാം അല്ലയോ
കളിക്കാൻ ആളില്ല പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടില് ഒരു പെൺകുട്ടിയുടെ ഒരു കുട്ടി ഒരു പയ്യനുണ്ട് അവന് മൂന്ന് വയസ് ഈ ഓണത്തിന് മൂന്ന് വയസ്സാവും അപ്പൊ കുറച്ച് വലിയ കുട്ടിയാണ് പക്ഷെ ആഹ് കുട്ടിക്ക് ഇങ്ങോട്ട വരാൻ നല്ല ഇഷ്ട ഇവിടെ വന്ന ഇവന്റെ കാറും കളിപ്പാട്ടങ്ങളുക്കെ കാണാൻ നല്ല ഇഷ്ട്ടാ അപ്പൊ ആഹ് കുട്ടി വന്നിട്ട് വന്നണ്ടെങ്കി ഒരുമിച്ചിരുന്ന് കളി ആഹ് ഒരുമിച്ച ഇരുന്നിങ്ങനെ കളിക്കല്ല അവ എന്താ എടുക്കണ വച്ചാല് ഇവൻ അതൊന്ന് പോയിട്ട് നോക്കും അങ്ങനെ
ഉം അല്ലാണ്ട് ഇരുന്ന് ഒറ്റി ഒരിമിച്ചിരുന്ന് കളിക്കാനൊന്നും അറിയില്ല
അറിയില്ലേ അല്ലെ ഉ ഉം
സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ ആയിട്ടിലല്ലോ
ആഹ് രണ്ടു പേരും പിന്നെ ആയില്ലണ്ടോ
ആയിട്ടില്ല പിന്നെ കൊറച്ചൂടെ കഴിഞ്ഞാലോ ഒക്കെ ആവും പക്ഷെ അപ്പ തല്ലും രണ്ടും ആൺകുട്ടി
ആൺകുട്ടികള് ആഹ് അത് മോശല്ല ആണായാലും പെണ്ണായാലും മോശില്ല
അതെയല്ല ഒക്കെ കണക്കാലപ്പ
ഇവിടെപ്പോ അനിയന്റെ അനിയന് ആൺകുട്ടിയല്ലേ ഇവര് എന്റെ മോൾക്കും അനിയന്റെ കുട്ടിക്കും മൂന്ന് മാസത്തെ വ്യത്യാസമുള്ളു
ആഹ് അപ്പൊ ഏകദേശം ഒരേ വയസ്സ് തന്നെ
അതാണ് ആഹ് അപ്പൊ ഇവിടെ തന്നെ രണ്ടാള കുട്ടിണ്ട് നല്ല തല്ലാണ്
അതേല്ലെ
അപ്പൊ ആണ് പെണ്ണൊന്നും ഇല്ല ഒക്കെ നല്ലത് ഒരാളെടുത്ത സാധനം തന്നെ മറ്റാൾക്ക് വേണ്ടത് ആഹ് ഒരു ലക്ഷണ അവിടെ
അതെല്ലേ അപ്പൊ ഇനി എന്ത് സാധനം രണ്ടെണ്ണം വാങ്ങിയാ മതിയായി
ആഹ് രണ്ടെണ്ണം മേടിക്കും പക്ഷെ നിനിക്ക് കാർ ചേഞ്ച് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാല് അതും ബുദ്ധിമുട്ടാണ് ഒരേ പോലത്തെ കളറ് വേണം അവള് രണ്ടാൾക്ക അറിയാ ഏഹ് രണ്ട് കളർ നോക്കി മേടച്ച് കഴിഞ്ഞാൽ പറ്റില്ല അവര് കൊറേ കളർ ഒരേ പോലത്തത്ത് മേടിക്കണം
ആഹ് അയ്യോ അയ്യോ അയ്യോ ആഹ് ശെരി എന്താ ചെയ്യാ ചെറുതാ പറഞ്ഞിട്ട് കാര്യമില്ലെലോ ആക്കെ പ്രശ്നം
കാര്ല്ല ആകെ എന്ത് മേടിക്കയാണെങ്കിൽ അപ്പൊ രണ്ടെണ്ണം ഒരേ ആഹ് ഒരു പ്രശ്നം മനസ്സിലാക്കിയപ്പോ അപ്പൊ ഒരേ പോലത്തെ നോക്കിട്ട് മേടിക്കാൻ തുടങ്ങി
അതെ
ഒരു വ്യത്യാസം ഇല്ലാത്ത നോക്കിട്ട് മേടിക്കാൻ പറയും
അതെ മാക്സിമം പ്രശ്നങ്ങൾ കൊറക്കല്ലേ അത്ര
അതെ അങ്ങനെ
ആഹ് ശരിയ ദൈവമേ അപ്പൊ എല്ലാം പ്രശ്
എല്ലാ ഏ ആൺകുട്ടി പെൺകുട്ടി ഒന്നുല്യ
അതെ പിന്നെ ഇഞ്ഞിപ്പോ ചെറിയത് ചെറിയ കുട്ടി വല്യ കുട്ടി അങ്ങനെ ആയാലും ചെറിയ വല്യള് ചെറിയ കുട്ടീനെക്കാള് മോഷ
ഉം ഇതു പിന്നെ ഇവര് പിന്നെ ഒരേ ഏജല്ലേ ഇങ്ങനെ മൂന്ന് വയസ് മൂന്ന് മാസത്തിന്റെ വ്യത്യാസല്ലേ ഉള്ളു
അതെ അതെ അതെ അതെ
അപ്പൊ അങ്ങനെ ഇതെന്താ ചായ പരിപാടി നോക്കാനായില്ലേ
ചായ പ ആഹ ആയി പ്പ അവനൊന്നറങ്ങിയപ്പോഴാണ് അമ്മക്കൊന്ന് കിടക്കാൻ പറ്റിയത് ഇപ്പ അമ്മ ഒന്ന് കിടന്ന്റങ്ങ പിന്നെ എന്റച്ചാ സമ്മയിക്കില്ലേ
ആ ഇവടെ പിന്നെ ഏഴ് മണി ആവുമ്പള ചായപരിപാടി നോക്കുള്ളൂ
അതല്ലേ അപ്പൊ എന്തേലും കഴിക്കോ കട്യയിട്ട്
ക്കണ്ടകുചെയ്യൂ അപ്പൊ പിന്നെ എല്ലാരും വരാ ഏട്ടനും എല്ലാരും വരാ ആ ഒരു ടൈമിലാണ് അപ്പൊ എല്ലാരും കൂടി ഒരുമിച്ചിരുന്നിട്ട് അങ്ങനെ കഴിച്ചു ന്നട്ട് പിന്നെ ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആകുമ്പോ പിന്നെ ഭക്ഷണം കഴിക്കും അങ്ങനെ ഇല്യല്യാ ഒരു പതിനൊന്നര പതിനൊന്ന് പതിനൊ പതിനൊന്നര എങ്ങനെയലും പിന്നെ ഞങ്ങളും കൊറച് വർത്തനക്കെ പറഞ്ഞട്ട് പത്തുമണി പത്തരാവുംമ്പയെക്കും അടുക്കളയത്തെ എല്ലാം പരിപാടിയും കഴിയും
ഉം ഉം പിന്നെ എല്ലാരും കൂടിയിട്ടൊരു കൂട്ടു കുടുംമ്പായ കാരണം നല്ല രസം ഉണ്ടാവൂലൊ
ആഹ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അനിയന്റെ വൈഫ് പ്രഗ്നന്റാണ് രണ്ടാമത്തത് ആ അപ്പ പിന്നെ അവര് പിന്നെ ഇപ്പ ഇവിടെല്യ ഉപ്പ അവിടെണ് ഓളെ വീട്ടിലാണ്
ഉം
ഉം ഉം പിന്നെ അച്ഛനും അമ്മീം വേങ്കടക്കും ആഹ് കുറച്സൊ കഴിഞ്ഞ വരു ഇപ്പത് വരാനായി അടു
അതെ അപ്പൊ ആ ഇപ്പൊ മറ്റേ അനിയന്റെ കുട്ടി ആൺകുട്ടി ഇവിടെണ്ടൊ
ഇല്യാ
അതിനെ കൊണ്ടൊയില്ല അങ്ങട്ട്
ആഹ് ആഹ് ആരും അമ്മേനെ വട്ടിട്ട് നിക്കില്ലേ രണ്ടാളാണെങ്കിലും അമ്മ വേണം രാത്രി അമ്മടെ കൂടെ തന്നെ കെടക്കുള്ളു അങ്ങനെ മാറിക്കിടകൊന്നുല്ല അങ്ങനെ പിന്നെ അവൾക്കും ബുദ്ധിമുട്ടാണ് അവനെ കാണാാനതങ്ങനെ ഇരിക്ക വെച്ചെങ്കിലേ
അതെ അതെ അതെ അതെ അതൊരു എടങ്ങറാണ്
അപ്പൊ പിനെ ഞങ്ങളും നിർബന്ധിക്കുകൊന്നും ചെയ്തില്യ
അല്ല അവിടെ തന്നെ നിന്നോട്ടെ അങ്ങനെ തന്നെല്ലേ വേണ്ടത് ആ ചേച്ചിക്ക് എത്ര എടങ്ങാറുണ്ടാവും
ആ പ്പ അങ്ങനെ പാഡിനെ പ്പ അടുത്താഴ്ചക്ക ആയിട്ട് വരു ന്നൊക്കെ പറഞ്ഞിണ്ട് പ്പൊ കുറചായി പോയിട്ട് ആ അവൾക്കിപ്പോ ഒരു നാല് അഞ്ച് മാസൊക്കെ ആയിട്ടുണ്ടാവും
ഉം
ആപ്പ ഞ്ഞ്
പിന്നയിപ്പോ പ്രസവിക്കൊക്കെ ചെയ്താ വേണെങ്കി ഇവിടെന്ന് നിർതെ മാറ്റി നിർതൊക്കെ ചെയ്യാ എന്തചെയ്ഞ്ഞ അവർക്ക് അപ്പൊ അതൊരു ഇതാവും രണ്ട് കുട്ടികളനേ കൂടിയും
ഒരുമിച്ച് ആ അതൊരു ബുദ്ധിമുട്ടവ് അപ്പൊ ആ അവ ർക്ക് പിന്നെ ഇവിടെ മോളുള്ള കാരണം പിന്നെ നല്ല ഇഷ്ടണ് കളിക്ക ആളുണ്ടല്ലോ
ഉം ഉ
ഇപ്പ ഇഷ്ടാണ് പക്ഷെ എന്താ പറയ എല്ലാവരും ര ത്രീയായി കഴിഞ്ഞാല് അമ്മേനെ ചോയിച്ച് കരയെ അതാ പ്രശ്നം ആഹ് ഉറങ്ങാൻ അതരു പകലൊന്നും കൊഴപ്പില്ല പക്ഷെ രാത്രിയയി കഴിഞ്ഞാല് അമ്മവേണം
ഉം ഉം ഉം ഉം ഉം
അങ്ങനെ
അത് ശരി
ഉം അവൻ പിന്നെ പ് പക്ക അമ്മ കുട്ടിയാണ് അച്ഛനല്ല ആൺകുട്ടിയല്ലേ
ഉം അത് അയ്ശരി അതല്ലെങ്കിൽ അങ്ങനെ തന്നെ ആൺകുട്ടികൾക്ക് എ അമ്മമാരോട് കൂടുതല് ഒരു ഇത് അറ്റച്മെന്റ്
അന്റെ ആട്ട എന്താ വർക്ക് ചെയുന്നെ
ഏട്ടൺ ഇന്റ്റീരിയൽ ഇൻറ്റീരിയൽ
ഷ് ആഹ് ആഹ് ആഹ് ഉ ഉ ഉ ഉ ഉ
അപ്പൊ അയിന്റെത് അയിന്റെ തന്നെയാണ് പോയാക്കണത് കമ്പനിയില്
ആന് അതെ ആഹ് ആഹ് ആഹ് പോറത്തൊക്കെ നല്ല സ്കോപ്പാണന്ന് പറഞ്ഞിട്ടുണ്ട്
അതെ അതെ
ഉം ഇന്റെരു വല്യച്ചന്റെ മകൻ ഇ ഇന്ററിയർ ഡിസൈനി ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് പോറത്തന്നെ ആട്ട ഉ അങ്ങനെ നമ്മുടെ നാട്ടിൽ വീട്ടിലേക്കാളുംഒന്നും കൂടെ ഇതുള്ളത് ആ അവിടൊണ്
വീട്ടൽ നമുക്ക് അത് നല്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ വർക്കക്കെ തന്നെയാണ് പക്ഷെ നമുക്ക് അതിന അനുസരിച്ചിട്ട് വർക്ക്
വരില്ല ഉ ഉ പിന്നെ നല്
കമ്പനി ഏട്ടാ കമ്പനിയുടെ കീഴിലാ പിന്നെഎറണാകുളത്ത ഒരു കമ്പനിൽ സ്ഥിരം അവിടെറ്ന്നു കമ്പനി വർക്കരുന്ന് അപ്പ നല്ല മെച്ചാർന്നു ട്ടോ ഉ അപ്പൊ നല്ലതാറ്ന്നു പിന്നെ ആ കമ്പനി നിർത്തലാക്കിയവര്
അപ്പൊ പിന്നെ പോറത്തു പോയതാവു അല്ലെ
അങ്ങന നിർബ ന്ധമായിട്ട് അങ്ങോട്ട് പോയി അവിടെ പിന്നെപ്പ്
ഞാ അങ്ങനെ പറഞ്ഞു കേട്ടിണ്ട് നമ്മളിവിടത്തേനെക്കാട്ടി ഒന്നും കൂടി സ്കോപ്പ് ഉള്ളത് അവിടെണ് പോർ ത്തണ്‌ എന്ന് പറഞ്ഞ് കേട്ടണ്ട്
അതെ
ഉം ഉ
പിന്നെ പിന്നെന്താ പുറ എവിടക്കലും പോവാറില്ലേ പുറത്തേക്കെന്നും
ആഹ് പോറത്തേക്ക് ദ ഇങ്ങനെ ഇപ്പോ ഈ മഴ പിടിച്ച കാരണം ഇപ്പ എവിടേക്ക് പോക്കില്ല ഇപ്പ രണ്ടുസ ആയിട്ടല്ലേ ഉള്ളൂ മഴക്കൊരു ഒഴിവ് കിട്ടീട്ട് ആഹ് അപ്പൊ പിന്നെ ഇപ്പൊ പോറത്തേക്ക് അങ്ങനെ ഇപ്പ എന്നപ്പോ കഴിഞ്ഞപ്പോ ഞായറാഴ്ച പോയിരുന്നു വീട്ടിക്ക് പോയരുന്നു
ഉം ഉം
പോയിട്ട് ഒന്ന് പോന്നു
അതെ ആ എന്തെ വെറുതെ പോയതാ
ആഹ് വെറുതെ പോയതാ
അയ് ശരി വെറുതേ തിന്നാൻ പോയിട്ട് പോന്ന
ആഹ് ഇപ്പൊ പോയിട്ട് ഒന്നു പോന്നു
അയ് ശരി
ഉം ഉം
നിക്കാനായിട്ട് ഇനി ഓണത്തിനാ എങ്ങനാ?
ഇല്ല ഈ മാസം തന്നെ ഒന്ന് പോണം അവടെ അച്ഛനും അമ്മേം അവിടെ ഏഹ് പറച്ചില് തൊടങ്ങി തീരെ വന്നിക്കണില്ലാ എന്നാ വരാ എന്നൊക്കെ ചോയ്ച്ചിട്ട് അവടെ അച്ഛനും അമ്മേം തൊടങ്ങിക്കണു
അതേല്ലേ അല്ലേ അവടെ ആരൊക്കെ ഒള്ളത് വീട്ടില്?
അവടെ എനിക്കൊരു അനിയൻ മാത്രേ ഒള്ളൂ അച്ഛനും അമ്മേം പി അനിയൻ മാത്രേ ഒള്ളൂ അനിയൻ ഇവിടെ ഇല്ല നാട്ടിലില്ല അവൻ ദുബായിലാണ് ഉം ഏഹ് ആഹ് അവരുക്കും എടെങ്ങേറുണ്ട് ആ അപ്പൊ എന്താണ് അപ്പ ഇനി പറയണ്ട് അപ്പൊ ഇനി അടുത്താഴ്ചൊക്കെ ആയിട്ട് പോണംന്ന് വിചാരിക്കിണ്ട്
ഐശരി
പറ്റീച്ചിങ്ങെ പോണം ഇവടെ ഇങ്ങനെ സോപ്പിട്ട് വരണേ
അവടെ എന്താണ്?
അല്ല ഏട്ടനെ ഒന്ന് സോപ്പിട്ട് കൂടണം പറയാ പൂവണംചെങ്കിലേ
വാണെചെങ്ങേലേ ആഹ് എല്ലാടത്തെ അവസ്ഥ അതെന്നെ
ആഹ്
ഇപ്പൊ ഏട്ടൻ ഗൾഫിലാണെങ്കിലും ഏട്ടൻ ഗൾ ഗൾഫിലാണെങ്കിലും വിടാൻ നല്ല മട്യാ വിട്ടാലാൺചാല് ഉം എന്താ പറയാ നല്ല എന്താ പറയാ ആ കാര്യത്തില് നല്ല കുശുമ്പാ അവടെ പോയി നിൽക്കാച്ചാല്
ആഹ്
പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞ് സോപ്പിട്ടാ പിന്നെ വീഴും അതോണ്ടന്നെ
ആഹ് പിന്നെ നിനക്ക് പിന്നെ ഏട്ടൻ നാട്ടിലില്ലാത്ത കാരണം പിന്നെ
ആഹ് പിന്നേം കൊഴപ്പില്ല ഇല്ല നാട്ടില് ഇണ്ടെങ്കി എടങ്ങേറന്നെ ഇവടെ ഏട്ടൻ ഇള്ളപ്പളന്നെ നല്ല മട്യാ പറന്ന വിട അങ്ങന രണ്ടുപേര് അയിനാണ് ഏറെ വഴക്ക്
അഹ് ആഹ്
അത് പറഞ്ഞ വഴക്കാ കല്യാണം കഴിഞ്ഞിട്ട് ട്ട് കല്യാണം കഴിഞ്ഞിട്ട് ആറ് വർഷായി
ആറ് വർഷായീലേ?
ഉം ആറ് വർഷായി
ആഹ് ആഹ്
അങ്ങനെ എന്റെ രണ്ടായിരത്തി ഇരുവതില് കല്യാണം കഴിഞ്ഞതാ ഇരുപത്താറ് ഉം കല്യാണം കഴിഞ്ഞിട്ട് ഉണ്ണി ഇണ്ടായത് നാല് നാല് വർഷം കഴിഞ്ഞിട്ടാ പ്രഗ്നന്റ് ആയത്
ആഹ് ആഹ്
ഉം അങ്ങനെ
ഉം
ഇങ്ങനെ രണ്ട് വട്ടം അബോട്ടായി ഇങ്ങനെ ആഹ് ഒരെണ്ണം രണ്ട് മാസൊക്കെ ആയിട്ട് ഇങ്ങനെ അബോട്ടായി പിന്നെ ഒരെണ്ണം ഏഹ് ഇങ്ങനെ അറിഞ്ഞു പക്ഷെ സ്കാനിങ്ങിലൊന്നും കാണിക്കണില്ല അങ്ങനെ കളഞ്ഞു അങ്ങനെണ്ടായി അപ്പൊ രണ്ട് വട്ടം അങ്ങനെ ആയിട്ട് പോയി അങ്ങനൊക്കെ പിന്നെ പിന്നെ ആണ് റെഡി ആയത്
ആഹ് ആഹ അങ്ങനെ ഉം